ഹലോ കേൾക്കാം
ആഹ് കേക്ക കേക്കുന്നുണ്ട് നേരത്തെ എന്തോ ഒരു സൈലന്റ് ആയി പോയ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ഹലോ
ക്ലിയർല്ലേ ഹലോ ആ പറ്റുന്നുണ്ട്
ഹലോ
ഹലോ
ആ ഹലോ
ആഹ് കേക്കുന്നില്ല
ആഹ് അതാക്കി ഇരിക്കുന്നു എന്താ വിശേഷം
സുഖാണ് എ- എന്താ നിങ്ങളെ വിശേഷം
പൈപ്പടൊക്കെരുന്നുണ്ട്-
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് നിങ്ങ- അവിടെ ഓക്കെല്ലേ എന്റെ വോയ്സ് കേൾക്കുന്നില്ലേ
ആഹ് ആ കേൾക്കാം ൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റും
ആഹ് ഓക്കെ ഓക്കെ ഹലോ
ഹലോ
ഹലോ ഹലോ
അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനുണ്ട്
ഇവിടെ മഴല്ല ഇന്ന് കൊറവാണ് രണ്ടു ദിവസായിട്ട് നല്ല മഴ ആയിരുന്നേ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എലോ
ല്ലേ ആ അ ഞാൻ പറയുന്നത് ഒത്തിരി
അതെ അതെ അതായത് കേക്കുന്നുണ്ട് എനിക്ക് കേക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടാണ് പ്രശ്നം ന്നു തോന്നുന്നു നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയറാണ്
ആഹ് അശ് ആഹ് പറ സംസാരിച്ചതിന് ഒര രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ എനിക്ക് റിപ്ലൈ കിട്ടുന്നത്
ആഹ് അതെ അതെ ആ അത് പിന്നെ കൊറെ ടൈം കഴിഞ്ഞിട്ടാവും ചിലപ്പോ നിങ്ങക്ക് അങ്ങോട്ട് റിപ്ലൈ കിട്ടുന്നത് ഞാൻ കേക്കുന്നുണ്ട് അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്
അവിടെ കുട്ടികൾ ഒക്കെയു
ഹലോ
ആ എന്നാ അങ്ങനെ ആയിരിക്കും ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ പറയുന്നേനുള്ള മറുപടി പറ എന്തുവാ
റേ റേഞ്ച് ഇഷ്യൂ ഉള്ള സ്ഥ ലത്തിലാണോ
ആഹ് ഇല്ല അങ്ങനെ പ്രശ്നം ഇല്ല ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ
ആ നിങ്ങള് ആദ്യായിട്ടാണോ കോൾ ചെയ്യുന്നെ
അല്ലല്ല ഞാനിപ്പോ പതിനഞ്ച് കോള് കംപ്ലീറ്റ് ആക്കി
കംപ്ലീറ്റ് ആക്കില്ലേ ഓക്കേ എന്താണാവ ഞാനിപ്പോ കുറച്ച് മുന്നേ കൂടെ റിസീവറായിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഓക്കേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കത് ക്ലിയർ ആണേൽ കുഴപ്പൊന്നുമില്ല ഇവിടെ റേഞ്ച് പ്രശ്നൊന്നുമില്ല അങ്ങനെയൊന്നും ചിലപ്പോ എന്തെങ്കിലും ആ ഇ ഇതിന്റെ ആപ്പിന്റെ പ്രശ്നം തന്നെ ആവും ചിലപ്പളേ എന്തെങ്കിലും കുറെ കോൾ ചെയ്ത് ഉള്ള പ്രശ്നം എന്താ അറിയില്ല എന്നെങ്ങോ എന്താണ് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചാ
അതെ അതെ അതെ ആ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു അവിടെ ഫുഡൊക്കെ കഴിച്ചൊ
ഓ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചു എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല് ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കടായി ഉണ്ടായിരുന്നു
ഹലൊ ആഹ് ഇവിടെ ബീഫ് ഫ് കറിയാരുന്നു ഇന്ന് കുട്ടികളൊക്കെ ഇന്ന് പോകണ്ടാരുന്നോ ബീഫ് കറിയായിരുന്നു
ആഹ് ഓ ബീഫ് ബീഫും ഒക്കെ ആഹ് ഓക്കെ ബീഫായിരുന്നു ഇല്ലേ ഇന്ന് എല്ലാരും ലീവ് ആവുമല്ലോ ല്ലേ സ്കൂള് ഇണ്ടാവില്ലല്ലോ
ആ അതെ അതെ അതെ
ആ ഏ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ
ആഹ് ഹസ്ബന്റിന് പോണം ഹ് കുട്ടികൾക്ക് പോവണ്ടാല്ലോ കുട്ടികൾ വീട്ടിൽ നിക്കുന്ന സമയല്ലേ നാളെ സ സൺഡേ ആയതോണ്ട് ഹസ്ബന്റിന് ലീവ് ആയോണ്ട് അത് വെൽയേ നമ്മളീ ഹാൻഡ് വർക്കുകളൊക്കെ ക്കെയാണ് ചെയ്യുന്നത്
ആഹ് ചെയ്യുന്നത് ആഹ് ഓക്കെ ഓക്കെ കെ ആഹ് അങ്ങനെക്കെ തന്നെ ഞാ ഞാൻ ടീച് ടീച്റാ ആ ടീച്ചിംഗ് ചെയ്യ്ന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എട്ത്ത് കൊടുക്ക്ന്ന്ണ്ടേ ട്യൂഷൻ ട്യൂഷൻ ചെയ്യ്ന്ന്ണ്ട് കുട്ടികൾക്കെയ് അപ്പം നമ്മള് പിന്നെ ഓൺലൈൻ വഴിയായിട്ട് ട്യൂഷൻ ചെയ്യ്ന്ന്ണ്ട് അപ്പോ ഞാനിപ്പോ ഓൾറെഡി രണ്ട് മൂന്ന്
ആ ആ ആ അതെ ആ അ ത് നല്ലൊരു കാര്യാണല്ലേ വീട്ടിലിര്ന്ന്കൊണ്ടാണോ
ആ അതെ ആ വീട്ടിലിര്ന്നായിട്ട് ഓൺലൈനായിട്ട് ഇവ്ടെ എല്ലാ മക്കക്കും നമക് ക്ലാസെട്ത് കൊട്ക്കാം ഓൺലൈൻ വയി ഗൂഗ്ൾ മീറ്റ് വഴിയാണ് ക്ലാസ് കൊട്ക ആ അതെ അങ്ങനെ എട്ത്ത് കൊട്ക്ക്ന്ന്ണ്ട് അത്പ്പൊ ബേസ് ക്ലാസ്ണ്ട് പിന്നെ ഞാന് ഒന്ന് രണ്ട് മൂന്ന് അതായത് എൽപി ചെയ്യും പിന്നെ ഞാൻ ബേസാണ് എട്ത്ത്കൊട്ക്ക്ണത് ബേസ് കുട്ടികൾക്ക് ലെറ്റേസും പിന്നെ എഴ് താനും വായിക്കാനും അറിയത്ത മക്കളൊക്കെണ്ടാവോലോ നമ്മ കൊ കൊറോണ ടൈമിലൊക്കെ തന്നെ ക്ലാസ് ഒരുപാട് മിസ് ആയ മക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ പ്പളും ബേയ്സ് കി ട്ടാത്ത ബുദ്ധിമുട്ട് ന്ന കൊറേ മക്കള്ണ്ട് വല്യ ക്ലാസ് സ്സിലെത്തിട്ടും കൂടെ അവർക്ക് പിന്നെ ക്ലിയർ അല്ല പ്പളും അപ്പൊ അങ്ങനത്തെ കൊറേ കുട്ട്യാള്ണ്ട് ബേസ് ആയിട്ട് ബേസ് ഫൗണ്ടേഷൻ ക്ലാസ് കൊട്ക്ക്ന്ന്ണ്ട് അതെല്ലാ സബ്ജക്റ്റും കൊട്ക്കും
ആ അവിടെ കുട്ടികളൊ ക്കെ ഒണ്ടോ എത്രെലൊക്കെ പഠിക്കുന്നു കുട്ടികൾ
ഓ കു കുട്ട്യാള് മൂന്നാം ക്ലാസ്സിലാണ് ഒരാള് വല്ല്യേത് വല്ല്യേ മോൻ ഉം പിന്നെ അതിന്റെ താഴെയാണ് ഒരാള് രണ്ടില് ഒരാള് ഇപ്പോ അംഗനവാടീല് പ്പ പോക്ന്നൊള്ളൂ
ആ
ആ എന്താ അവിടെ കൃഷികളൊക്കെണ്ടോ
ആ കൃഷികളത്യാ ആ അത്യാവശ്യം വീട്ടില് ചീര പയറ് പാവല് കോവയ്ക്ക അതൊക്കെ കൃഷി ചെയ്യാറുണ്ട് ബാക്കിയുള്ള സാനങ്ങളൊക്കെ കടകളിൽ നിന്ന് വേടിക്കും ആ അതെ അതെ കു ആ കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളി കൊണ്ടുവാനായ്ട്ട് മെയ്ക്കുവര ട്ടാനും ആ തോരൻ വെയ്ക്കാനൊക്കെയ്ട്ട് അത്യാവശ്യസാധനങ്ങളൊക്കെ അവിടെങ്ങനാ കൃഷിയൊക്കെണ്ടോ,?
ഇല്ല ഇവിടെ മുരിങ്ങക്കെ അറിയോനിങ്ങക്ക് മുരിങ്ങ കർമൂസ ആ ആ അ ആനല്ലതാ നല്ലതാ കറി ആ വെക്കാം നല്ല തേങ്ങരച്ച് കറിക്കെ വെക്കാം പിന്നെ കുട്ടികൾക്ക് പക്ഷെ ഇവക്കിഷ്ടല്ല ന്നാണ് പ്രശ്നം എ നമ്മളൊക്കെ പണ്ട് മുതലേ അത് തിന്ന് ശീലായിട്ട് ത്ഷ്ടാണ് കുഴപ്പല്ല്യ പക്ഷെ മക്കൾക്ക്ഏ നമ്മള് ണ്ടാക്കികൊടുക്കും പക്ഷെ അവർക്കതിന്റെ ട്ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഇതെന്താ ഉമ്മി എലാ ന്ന് ചോയ്ക്കും ഏ അവർക്കിപ്പത് ഒരു നോർമെലെല പോല ആകുംഅവര് സങ്കൽപ്പിക്ക പക്ഷെ അത് നല്ല ഫുഡ് ആണെന്ന് പറഞ്ഞു കൊടുത്താലും ഇനി എന്തു ഉപ്പേരിയാണെങ്കിലും കൂടെ അത് അവർ മാറ്റിവെക്കുള്ളൂ മക്കൾക്കൊന്നും വേണ്ട ജങ്ക് ഫുഡ്സാണ് ഏറ്റവുംഷ്ട്ടം
ഇഷ്ട അത് തന്നെയാണ് ഇവിടെയും ഇവിടെ മുരിങ്ങേല ഒക്കെ ഞങ്ങടെ അമ്മ തോരൻ വെക്കും അമ്മയ്ക്കീ പ പണ്ട് അമ്മക്ക് ഇച്ചിരി ഏജ് തോനെ ഉള്ളത് കൊണ്ട് അപ്പൊ പണ്ടത്തെ ഫുള്ളങ്ങനെണ്ടാക്കും പലത ആ ഓ വി ഈ തോരൻ വെക്കുമ്പോ ഇവിടെ മക്കളൊന്നും ആ അതെ അപ്പ എല്ലാം ഇങ്ങനെ വെക്കും എന്താ പിണ്ടി തോരൻ ആ ചി ചേമ്പിന്റെ തണ്ടു തോരന് ആ മത്തനെല കോവയ്ക്കെല
ഇതൊക്കെ നല്ല രസാ അങ്ങൻ ത്തെ ആൾക്കാരൊക്കെ ഇപ്പളുംഹെൽ എത്ത്ണ്ടാവും നമ്മളൊക്കെർഞ്ഞ ഇപ്പഴേ നമ്മക്ക് വേ തന ഏ അവിടെ വേദന ഇവിടെ വേദന അസുഖങ്ങളാണ് ക്ഷെ പണ്ടത്തെ ആൾക്കാര് എപ്പോഴും ഹെൽത്താണ് അന അത്രയും വയസ്സില് അവര് ജീവിക്ക്ണ്ല്ലേ
അതും അന്ന അവരാ ആ ഫുഡ് കഴിച്ചതിന്റെയും കൂടെ ആ നല്ല ആരോഗ്യള്ളവരാണ് നമുക്കൊക്കെ ആ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തെങ്കില് വയ്യെ അമ്മ ഇപ്പഴായാലും നല്ല ചുറു ചുറക്കോട ഓടി നടന്ന് ജോലികളൊ ക്കെ ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ കഴിച്ചതിൽന്ന് അവർക്ക് കിട്ടിയതാണ്
ആഹ അതാണ് ആ ഫുഡിന്റെതാണ് നമ്മളൊക്കെ ഇപ്പോഴേ അസുഖക്കാരാണ് എണ്ണക്കടികള് എണ്ണയിലിട്ട് ഭക്ഷണങ്ങള് പിന്നെ നമുക്കൊരു കറി വെക്കാന ഇവണം നല്ല ആ ഫാസ്റ്റ് ഫുഡ് പൊറ്ത്ത്ന്ന് പിന്നെ ഇപ്പോഴത്തെ ഓയല് എന്റെക്കെ നല്ല പിന്നെ ആ
ആഹ ചെയ്യുന്നത് അതുല്ല ഇ ഇപ്പ പത്ത് മുപ്പത് വയസാകുമ്പോ തന്നെ എല്ലാവർക്കും ഷുഗർ കൊളസ്ട്രോള് പ്രഷർ എല്ലാവർക്കും ഇതൊക്കെ തന്നെല്ലേ
ഏത് ചെറിയ പ്രായക്കാ ഇപ്പോ പിന്നെ നമ്മള് അറ്റാക്കൊക്കെ വന്ന് മരിക്കണ ഒക്കെ ചെറുപ്പക്കാരാ അതെന്താ ഫുഡ് ഉം ഫാസ്റ്റ് ഫുഡ് പൊറുത്തുന്നുള്ള ഫുഡ് ഇപ്പൊ അല്ലല്ല ആ അതെ പിന്നെ കുട്ടികളെ മിട്ടായി തീറ്റി ഇപ്പൊ ലെയ്സ് ഒരുപാട് പിന്നെ പലെ പൗഡറ് ഇട്ടാണ്ടുള്ള നമ്മളെ മിഠായി മക്കൾക്ക് നമ്മളൊക്കെ പോയിനകാലത്ത് കൊറെ പു ആ പുളി അച്ചാറ് അങ്ങനെ ഐറ്റംസുകളോക്കെ ഉണ്ടായിനി അച്ചാറുകളൊക്കെ ഇപ്പ ലെയ്സായിട്ടും ആഹ അങ്ങ അ അങ്ങനത്തൊക്കെയാണല്ലോ ഇ ലയ്സൊക്കെ മക്കക്ക് കൂടുതൽ അഡിറ്റാണ് അവരയ്
ആണ് അവർക്ക് അതൊക്കെയാണ് ഇഷ്ടം നമ്മള് എന്തെല്ലാം വീട്ടില് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് അതിനോടൊന്നും താല്പര്യല്ല അവർക്ക് ആ ബേക്കറി ഐറ്റംസ് ആ ആ ആ മുടാ ലയ്സ് ബിസ്കറ്റ് ല്ല ക്രീം ബിസ്കറ്റിനോടാണ് ഏറ്റവും ഇഷ്ടം
ആഹ അതെ അതെ ക്രീം ബിസ്ക്കറ്റ് ഇവിടെ മക്കള് ഇന്ന് സ്പഷൽ ണ്ട് ഭയങ്കര സൗണ്ടാ എല്ലാരും മൂന്നാളും കൂടെ കൂടിയ പിന്നെ നോക്കെണ്ട
ആ ആ
വലിയതില്ലല്ലോ ക്ക രണ്ട് മൂന്ന് വയസ്സിന് വ്യത്യാസമുള്ളവരുള്ളൂ അവരെ കളികളാണ്
ആഹ് ഇളയതല്ലേ ആ അതെ അതെ ഒന്നായിട്ട് പറ്റുന്നില്ല
ആഹ് ആ അതെ അതെ പ്രത്യേകിച്ച് അ ആമ്പിള്ളേരാണോ
ആ മൂത്തത് പെണ്ണും ഇളയത് ആൺകുട്ടിയും
ആഹ് ഒക്കെ കണക്കാ ഒരേ പോലെ കാരണം കണ്ട് വളര് അതെയല്ലേ അതെ അതെ വികൃതി കുറച്ച് കൂ കൂടുതലാവും എത്രേലാ പഠിക്കണയൊക്കെ
ഓക്കെ അതെ ഒരാൾ അഞ്ചിൽ ഒന്നിലും
ഹലോ
ഹൽ